നമസ്ക്ക വിദ്യാഭ്യാസ എന്താ വിദ്യാലയത്തിലെ മുഖ്യ അധ്യാപകനല്ലെ
അതെ ആണല്ലോ
ഞാന് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവായിരുന്നു
ഓ എത്രാം ക്ലാസ്സിലായിരുന്നു
പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ്
ആഹ് എന്തായിരുന്നു വിഷയം ന്താ കാര്യം
പിന്നെ എന്റെ മകന് ഇന്ന് വിദ്യാ ഇന്ന് വിദ്യാലയത്തിന്ന് വീട്ടിലേക്ക് വന്നപ്പൊ അവനൊരു പരാതി പറയുകയുണ്ടായി അതായത് വിദ്യാലയത്തില് എന്താ അത്യാവശ്യമായ സൗചാലയ അവർക്കില്ലന്നുള്ള പരാതി
ആ സൗചാലയത്തിന്റെ അബാവോ
അതേ സൗചാലയത്തിന്റെ അഭാവം തന്നെയാണ്
ആ അതൊരു പ്രശ്നമാണ് പക്ഷെ നമ്മള് ഈ മറ്റേ ഈ അഞ്ചാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെ ഓലെ ക്ലാസ് ബ്ലോക്ക് കുറച്ച് അപ്പുറത്തായോണ്ട് അവർക്കുള്ള ശൗചാലയം അവിടെ കുറച്ച് കുറവാണ്
പിന്നെ മ്മള് പെൺകുട്ടികൾക്കുള്ളത് സൗകര്യംണ്ട് പക്ഷെ ആൺകുട്ടികൾക്ക് ഒടെ ഈ ഉച്ച സമയങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നണ്ടും അതുകൊണ്ടും പിന്നെ അവരുടെ ഈ ബിൽഡിങ് കെട്ടിടത്തിന്റെ ഭാഗം കുറച്ചപ്പുറത്തായോണ്ട് അവർക്കുള്ള ശൗചാലയം അവിടെ ഏ കുറച്ചായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അത് പുതുതായി നിർമ്മാണം നടത്താനും മറ്റു വിവരങ്ങൾക്കൊക്കെ നമ്മുടെ അതിനൊരു നോട്ടീസ് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് കമ്മിറ്റിക്കും മറ്റ് രൂ തിന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ
ശരിയാണ് പക്ഷെ എന്നമ്മ ഇപ്പോ വീട്ടിലേക്ക് വ വിദ്യാലയം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോളി അവന് എന്താ നന്നായി മുത്രയ്കാള്ള അവസ്ഥയിലാണ് വന്നത് കാരണം കാരണം അന്വേഷിച്ചപ്പളാണ് മനസ്സിലായത് ഇ വിദ്യാ വിദ്യാലയത്തില് ആവശ്യമായ സൗചാലയമില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിസർജനം ചെയ്യാതെ ഇരിക്കുകയാണ്
അതിന് നമ്മളൊരു സൗകര്യം ഉണ്ടവിടെ പക്ഷെ കുറവാണെന്നൊള്ളൂ അത് അവൻക്ക് വല്ല വേറെ വല്ല ബുദ്ധിമുട്ട് പോകാതിരുന്നത് കൊണ്ടാവാം അവിടെ എന്റെ അറിവിിലരു നാല് അഞ് ഞ്ച് മുറികൾ അവിടെണ്ട് അതിനലെല്ലാം പൂർണ്ണമായി പ്രവർത്തന യോഗ്യവുമാണ് നിങ്ങളൊന്ന് ഒന്നുംപാടി ഒന്ന് കാര്യങ്ങൾ തിരക്കിയാ ഒന്ന് കുഴപ്പല്ലായിരുന്നു പക്ഷെ നമ്മുടെ ഇത്തരത്തിലൊരു പ്രശ്നം നമ്മളജ നമ്മളെ സ്ഥാപനത്തി ഉണ്ടെങ്കിലും അതിനെ അറിയിപ്പ് നമ്മള് പ്രമുഖർക്കും വേണ്ടപ്പെട്ടവർക്കക്കും നൽകിയിട്ടുണ്ട്
സംഭവം എന്താ ഇതേ എണ്ണം കാര്യങ്ങളൊക്കെണ്ടാവും പക്ഷെ ആവശ്യമായ വൃത്തിയോ വെള്ളമോ സവ് സവ് ഇല്ലാത്ത ഇരിക്കുമ്പോ അതിലേക്ക് ഒരാൾക്ക് പോകുക എന്നുള്ളത് അസാധ്യമായ കാര്യമല്ലേ
അസാധ്യമായ കാര്യമാണ് നമ്മളിപ്പോ ആൺകുട്ടികളല്ലേ ആൺകുട്ടികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം എളുപ്പമായും ലളിതമായും സൗകര്യത്തോടെയാണ് നമ്മുടെ അവരുടെ ക്ലാസ് മുറിയുടെ അടുത്തായി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു ശൗചാലയം പക്ഷെ അവിടെ അതിനനുസരിച്ചുള്ള ഒരു സ്ഥലം കുറവായത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു കുറഞ്ഞ സ്ഥലത്തിൽ കുറഞ്ഞ എണ്ണത്തിലെ മുറികൾ സ്ഥാപിച്ചത് കുട്ടികൾക്കാണെങ്കിൽ നല്ല വിശാലമായ ഒരു ശൗചാലയം തന്നെ ഇവിടെ കെട്ടിടം ഈ അടുത്താണ് അതിന്റെ ഉദ്ഘാടനെല്ലാം കഴിഞ്ഞതും ഈ വർഷം നാം പുതുവത്സവം ആരംഭിച്ചപ്പോയാണ് അതിന്റെ പൂർണ്ണ പഴയ പണികളെല്ലാം കഴിഞ്ഞ ആ ആവുമ്പോഴേക്കും മ്മള് അങ്ങനൊരു ശൗചാലയ സൗകര്യം ഒരുക്കണമെന്നാന്ന് നമ്മൾ കെരുതുന്നത് അതിനുള്ള അറിയിപ്പും മറ്റു ഏഹ് എഴുതേണ്ടതായും ക്രമങ്ങളും ലീ അ് നിയമപരമായ നടപികളെല്ലാം നമ്മള് സ്വീകരിച്ചിട്ടുണ്ട്
നിങ്ങള് മകനെ വിദ്യാലയത്തിലേക്ക് ചേർക്കാൻ വന്നാ സമയത്ത് നിങ്ങളെന്താണ് പറഞ്ഞിരുന്നത് എല്ലാ പൂർണ്ണമായ സൗകര്യങ്ങളും ഉള്ളൊരു വിദ്യാലയമാണ് ഞങ്ങളുടെ വിദ്യാലയം എന്നാണ് ഇപ്പോളാ നിങ്ങള്ക്കിപ്പോ സ് കാണാൻ സാധിക്കില്ല കാരണം വിദ്യാലയം തൊറന്നിട്ടിപ്പോഴേക്കും ഏകദേശം അ് അ വിദ്യാലയ വാർഷികം വാർഷികത്തിന്റെ പൊകുതിയോളം കഴിഞ്ഞിരിക്കുകയാണ് എന്നട്ടിപ്പൊ ഈ വിദ്യാലയത്തിലെ ഒരു വിദ് എന്താ ആണ്ങ്കുട്ടികള്ക്കുള്ള സൗജന്യ സൗ വിസർജ്ജനത്തിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കീട്ടില്ലേ
വാസ്
ഹലോ വ്യക്തമാകുന്നില്ലാ കേൾക്കുന്നില്ലാ വിദ്യാലയങ്ങളില് ഹലോ കേൾക്കുന്നുണ്ടോ വ്യക്തമാകുന്നില്ല എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് പറയാവോ ഹലോ ഹലോ ഹലോ ആഹ് ഹലോ വ്യക്തമാകുന്നില്ല എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് പറയാമോ നല്ല ഇതില് ഉം മാറി നോക്കാ വേണെയൊന്ന് പോയോക്ക കട്ടിയ്യണ്ട കട്ട് അതെന്താ വേറെ ഗുണ്ടുമൊളകാണ് ആഹ് പക്ഷേ ഹലോ ആഹ് ആഹ് ഏഹ് കേക്ക്ണില്ല്യാ അവൾടെ ക്ലാസീനെ മൊത്തത്തില് അടിച്ചേരിണ്ടല്ലോ എന്നട്ട് ആഹ് ഓൻ ക്ലാസ്സ് ക്ലീനാക്ക്ആ അയ്ശരി
ഹലോ കേക്ക്ണില്ല്യ ഹലോ
ആഹ് ആഹ് ഇപ്പം കേക്കുന്നുണ്ട് നേരത്തെ വ്യക്തമായിരുന്നില്ല പറയൂ
ഇ ഈ വിഷയത്തിലെന്താന്ന് വെച്ച് ചാല് ഇപ്പൊര് കൊറച്ച് തിരക്കിലായിരുന്നു ഇപ്പോ നമ്മള് സായിന്ന് വൈകുന്നേരേ മൂന്ന് മണി മുതലൊരു മീറ്റിങ്ങുണ്ടായിരുന്നു അതായത് അടുത്ത മാസം നമ്മുടെ ആഹ് അടുത്ത സ്കൂളിലേക്കും അതായത് മുതിർന്ന അ് ഉസ്കൂളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി ഒരു സന്ദർശനത്തിനായി വെരുന്നുണ്ടല്ലോ അപ്പതുപോലെ നമ്മുടെ സ്ഥാപനത്തിലൊരു കൊ കൊറ അല്പനേരത്തെ സന്ദർശനം വിദ്യാർത്ഥികളോട് സംവദിക്കാനുള്ള ഒരവസരം ഒരുക്കാനുള്ള മീറ്റിങ്ങാണ് നമ്മൾ കെരുതിയിരുന്നത് അതോടു കൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർ ച്ച ചെയ്യാനും കെരുതിയിരുന്നു ആഹ് ഒരു മീറ്റിങ്ങിന്റെ ശേഷമായത് കൊണ്ടാണ് എന്നിൽ നിന്നെന്തെങ്കിലും ഒരു ശ്രദ്ധ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു
നിങ്ങളക്ക് പറയുന്നത് ശരിയാണ് വിദ്യഭ്യാസ മന്ത്രി നിങ്ങളോട് സ്കൂളിലേക്ക് വരുമ്പോ നിങ്ങൾ പരാതികൾ സമർപ്പിക്കും അതെല്ലാം ശരിയാണ് പക്ഷെ നിങ്ങൾക്കാര് ഒരു കാര്യം മനസ്സിലാക്കണം മാസം തോറും നിങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്ന പേരിൽ ഒരുപാട് പണം ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ പണം എല്ലാം എവിടെ പോകുന്നു കാരണം ഇത്രേം അത്യാവശ്യമായ സൗകര്യങ്ങൾ പോലും ആ പണത്തിന് പണം കൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾക്കൊന്നും നിങ്ങള് മുയരാ മുതിർന്ന് നിൽക്കാത്തത്
ഞാന് അറീച്ചല്ലോ അതിനുള്ള പ്രധാന കാരണം ആൺകുട്ടികളുടെ ക്ലാസ് മുറിന്റെ അടുത്തുള്ള കെട്ടിട ത്തിലേക്ക് അവർക്കാവശ്യമായ ശൗചാലയം നമ്മൾ തയ്യാറാക്കിയിരുന്നു.
പക്ഷെ നിങ്ങൾ പറയുന്ന കാ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ന്യായപരമായ കാര്യങ്ങളല്ല കാരണം മാസംന്തോറും ഒരുപാട് പണമാണ് ഓരോ വ്യക്തിയുടേയും നിന്നും കൈയി നിന്നും നിങ്ങൾ വാങ്ങുന്നത് അതെല്ലാം ഒരുമിച്ച് കൂടുകയാണെങ്കിൽ തന്നെ ആ സ്കൂളിലെ അദ്ധ്യാപകന്മാർ ക്കുള്ള വേതനം കൊടുത്തിട്ട് അതിന്നും ലഭിക്കുന്ന ഒരുപാട് പണം ബാക്കിയാകുന്ന ഒരുപാട് പണം ഇത്തരത്തില്ള്ളെ സ്ഥ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാമായിര്ന്നു പക്ഷെ തീന്ന് ചില അത്യാവശ്യപരമായ കാര്യങ്ങൾക്ക് പോലും നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല അതെല്ലാം നിങ്ങളുടെ പോക്കറ്റിലെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചി ട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വിദ്യാലയം നടന്നുകൊണ്ടിരിക്കുന്നത്
ഹലോ നിങ്ങള് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവെന്നല്ലേ പറഞ്ഞേ
അതെ
പക്ഷെ ഇങ്ങളെ വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ നിങ്ങക്ക് മനസ്സിലാകും ഈ വർഷം മുതൽ തന്നെ നമ്മൾ എത്രയോ പുരോഗന വികസനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ കാലം പുരോഗിച്ചുന്ന പൊതുവമായ വിദ്യാഭ്യാസ രീതികളും ഉപകരണങ്ങളും ഉപയോഗങ്ങളെല്ലാം നമുക്ക് പുതുതായി കൊണ്ടുവരേണ്ടതുണ്ട് അത് വികസിപ്പിച്ചേലെട് ക്കേണ്ടതുണ്ട് അതിന് മാ അതിന് പാകമായ തുക അമ്മക്ക് ഇപ്പളും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഒരു റൂമ് മുഴുവൻ നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപകരണങ്ങളും മറ്റു ഉ ഉപയോഗ വസ്തുക്കളും കൊണ്ടും നമ്മളെ അത് അത്തരത്തിൽ ഇനിയും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതിനാ അതിനായാലും നമ്മൾ ഇത്തരത്തിൽ മിച്ചം വരുന്ന ഏ പൈസകളും സംഭാവനകളും എല്ലാം നമ്മൾ എടുത്ത് വെച്ചു
നിങ്ങള്പ്പോ ഞാന് ഇപ്പൊ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഒരുപാട് ന്യായപരമായ കാര്യങ്ങൾ പറയും അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഇതിലൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല ഒറപ്പായിട്ടും ഞാൻ നാളെ നിങ്ങളുടെ വിദ്യാലയ ത്തിലേക്ക് തന്നെ ഇത് പരാതി പറയാൻ വരുന്നതാണ് ഇപ്പം മാത്രം ഞാൻ നിങ്ങളോട് സംസാരം നിർ ത്തുകയാണ്.
ആഹ് ന്നാവാ നിങ്ങള് നേരില് കണ്ട് സംസാരിക്കാം
ആഹ് എന്നാത് ശെരി
ആഹ് ഓക്കെ ശരി വെക്കട്ടെ